ആ ഇണ്ട് ഇണ്ട് കേൾക്കുന്നുണ്ട്
ഓക്കേ ഭക്ഷണം അതൊരു പ്രധാനമായ വിഷയം മാണല്ലോ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു മേഖലയാണ് ഭക്ഷണം ന്ന്ള്ളത് അതിനെ കുറിച്ചാവാലേ സംസാരം
അതെ ഭക്ഷണാമ്പോ എല്ലാർക്കും സംസാരിക്കാൻ ഇഷ്ടുള്ള ഒരു വിഷ്‌യായിരിക്കും നമുക്ക് എല്ലാർക്കും ഇഷ്ടള്ളൊരു കാര്യാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്
അതെ ഒര് ഭക്ഷണംണ്ടാക്ക ക്ന്നതും കഴിക്കുന്നതും രണ്ടും ഒരുപോലെ കൊണ്ടു നടക്കേണ്ട എന്നാലൊരുപോലെ ആസ്വദിച്ച് കഴിക്കുകയും ആസ്വദിച്ച്ണ്ടാക്കണ്ടതും ചെയ്യുന്ന പണിയും കൂടിയാണ് ഭക്ഷണം ന്ന്ള്ളത്
അതെ
ഉം നേ ഇങ്ങള് വീട്ടിൽ നിന്നാണോ കൂടുതല് ഉണ്ടാക്കല് അല്ല പോറത്തു പോയി കഴിക്കാറുണ്ടോ
പുറത്ത് പോയ്ട്ട് വല്ലപ്പോഴൊക്കെ കഴിക്കുന്ന നമ്മൾക്ക് ഏറ്റൊ ഇഷ്ടാണല്ലോ നമുക്ക് കൂടുതൽ ഒരു കാലഘട്ടാണല്ലോ കുട്ടികൾക്കൊക്കെ ആയാലും ഈ പുറത്ന്നുള്ള ഭക്ഷണാണ് കൂടുതലിഷ്ടം വീട്ടിലുണ്ടാക്കുന്നതിനോട് തീരെ താല്പര്യ ഇല്ല പക്ഷെ എന്ന് എന്നിരുന്നാലും നമ്മള് അങ്ങനെ എപ്പോഴും പോറത്ത് പോയി കഴിക്കുന്നതിൽ പേട്ട്ന്നല്ല വല്ലപ്പോഴൊക്കെ പോറത്തോയി കഴിക്കും പിന്നെ വീട്ടില് വീട്ട്തന്നെയാണ് കൂട്തലും ഉണ്ടാക്കി കഴിക്കാണ് ചെയ്യാറ്
ആ പോറത്ത് പോയി കഴിക്കുമ്പോ അതിന്റെ ഒന്ന് ടേസ്റ്റ് കുട്ട്യേക്ക് പിടിച്ച് പോയാ പിന്നെ കുട്ടിക്ക് എങ്ങനെ ആയാലും പുറ ത്തെ ഫുഡേ പറ്റൊള്ളൂ എന്താന്നറിയില്ല അവര് എന്ത് മിക്സിങ്ങിലുള്ളതാണോ അല്ല അവരെ എന്താണ് ഒരു ടേസ്റ്റിന്റെ പ്രത്യേകത തിരീന്നില്ല അതത്രത്തോളം നമ്മള് വീട്ടിൽ നിന്ന് ശ്രമിച്ചാ പോലും അതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാറില്ല അതായിരിക്കും ഒരു പക്ഷെ കുട്ടികൾക്കൊക്കെ ഒരു ഒന്ന് രണ്ട് തവണ പോകുമ്പോൾ തന്നെ കുട്ടികൾ പറയും നമുക്ക് ഒന്ന് പോറത്ത് പോയി കഴിച്ചാലോ ഈ ചെലതൊക്കെയ് മറ്റും കണ്ടിട്ടും കേട്ടിട്ടും സ്കൂളിൽ നിന്നാണെങ്കിലും മറ്റു പോയാല് ചില കുട്ടികൾ പറയും ഉമ്മ അവിടുന്നെ ബിരിയാണി അവിടുത്തെ ഫുഡ് അങ്ങനെക്കെ പറഞ്ട്ട് ഒന്ന് കുട്ടികൾ പരസ്പരം തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവര് വീട്ടിലെത്തുമ്പം പറയും എനിക്കവിടെ പോണം അവിടുന്ന് ഭക്ഷണം വേണം അങ്ങനെ പറയുന്ന ഒരു ശീലവും നെലവില് കണ്ട് വരാറ്ണ്ട്
അതെയതെ പ്പ എന്റെ കുട്ടികൾക്കൊക്കെ ആണെങ്കില് പോറത്ത് ഷവർമ്മയും ബർഗറൊക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടാ അത് വീട്ടിൽ തന്നെ ഇണ്ടാക്കി അവർ അത്രയും കഴിക്കില്ല നിങ്ങള് പറഞ്ഞ പോലെ അവരുടെ ഒരു മിക്സിങ്ങും കാര്യങ്ങളോക്കെ വേറെ തന്നെയാണല്ലോ അപ്പൊ അവിടുന്ന് കഴിക്കുന്ന ടേസ്റ്റ് നമ്മള് എങ്ങനെ വീട്ടില് ഇണ്ടാക്കിയാലും കിട്ടില്ല അതെനിക്കാണോ അങ്ങനെ തോന്നാറ്ണ്ട് ഞാനും അങ്ങനെക്കെ ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാ പക്ഷെ വീട്ടില് ഇണ്ടാക്കിയാല് നമ്മള് പോറത്ത്ന്ന് കഴിക്കുന്ന ഒരു വൈബും കിട്ടില്ല ആ ടേസ്റ്റും കിട്ടാറില്ല പുറത്തു പോയി കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ഒരു അനുഭവം തന്നെയാണ്
അല്ലെ അത് പ്രധാനമായിട്ട് ഇപ്പോ ഒരു ഒന്ന് ങ്ങള് പറഞ്ഞ പോലെ അതിന്റെ ചുറ്റുപാട് സാഹചര്യം അമ്മള് പുറത്തു പോയി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരവിടെ ഇണ്ടാക്കി വെച്ച ഒരു ആംബിയൻസ് നമ്മടെ വീട്ടില് കിട്ടിക്കൊള്ളന്ന്മില്ല രണ്ട് നിങ്ങള് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അത് കണ്ട് കണ്ട് ട്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു ഒരു ടേസ്റ്റ് മിസ് ആവാന്ണ്ട് ഭക്ഷണം നമ്മള് ചെല സമയത്തൊക്കെ നമ്മള് ഈ ചെല ക്കെ മറ്റു അധ്യാപകരും മറ്റൊക്കെ സപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് നല്ല ഭക്ഷണം ഇങ്ങനെ എടുത്തു കൊടുക്കുമ്പോ നമ്മളത് കണ്ട് കണ്ട് നമുക്ക് അതിനോടുള്ള ഒരു താല്പര്യ കോറവാ വന്നു പോകുന്നതാണ് അല്ലാതെ ആ ഭക്ഷണത്തിന്ങ്ങനെ ടേസ്റ്റ് കോറയുന്നതല്ല എന്നുള്ളതും നമ്മള് ശ്രദ്ധിക്കണം കണ്ട് കണ്ട് പിന്നെ നമ്മൾ നിക്കുന്ന ആ ഒരു ആംബിയൻസിന്റെ ഒരു വ്യത്യാസവും കു കുട്ടികളെ ചിലപ്പോ അത് ബാധിച്ചേക്കാം. അപ്പൊ എങ്ങനെയ ആയാലും
ഇക്കോന്ന് നമുക്ക് കൂടുതലും കുട്ടികള് നാട ഭക്ഷണംഓക്കെ കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കില്ലാ തോന്നും നല്ലത് നമ്മളൊന്നും ഇങ്ങനെ ചെറുപ്പത്തി ഷവർമ്മയൊക്കെ കഴിച്ചിട്ടൊന്നല്ലല്ലോ വളർന്നത് സാദാ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം എന്തെങ്കിലു കഴിച്ചിട്ടാണല്ലോ നമ്മൾ എന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ അങ്ങനെയാണ് വളർന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ പക്ഷെ എനിക്കൊന്നും എൻ്റെ മക്കളൊന്നും അങ്ങനെ നാടൻ ഭക്ഷണത്തിനോടൊന്നും വല്യ താല്പര്യമുള്ള ആൾക്കാരല്ല. നമ്മളീ പണ്ടിണ്ടാക്കുന്ന ഇലയട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും അവർക്ക് തീരേ ഇഷ്ടല്ല. അതിൻ്റെ ടേസ്റ്റ്ഓന്നും അവർക്ക് തീരെേ ഇഷ്ടല്ല.
അതെ നിലവിൽ അവര് ഈ ഈയൊരു വിഷയം വളരെ ഇതാണ് അതായത് അവരുടെ ഒരു ഹെൽത്ത് വളരേ വിഷയമാണ് അതാ വ വീട്ടിൽ നിന്ന് ങ്ങനെയുള്ള നമുക്ക് സ്ഥിരമായിട്ട് നമുക്കൊ ക്കെ നമ്മുടെ ഒരു ആരോഗ്യത്തിന് കിട്ട തീരുന്ന പല ഭക്ഷണങ്ങളും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊരു പ പറ്റുന്നില്ല എന്റെ വീട്ടിലൊക്കെ ഇ ഒരു വിഷയുണ്ട്. നിലവിലെ ചെറിയ കുട്ടികൾ പറയും സാദാ ചോറ് വേണ്ട ചോറോ അല്ലെങ്കിൽ അത് അതിനോടനുബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ഒക്കെ ഫ്രൈഡ് റൈസ് ഒന്നും അവര് എങ്ങനെ ഇവരത് കഴിക്കുന്ന അതിനോട് ഇത്ര താല്പര്യം വന്നുന്നതൊക്കെ വളരെ വിഷയാ ഇങ്ങനെ മാഗി നൂഡിൽസ് അതുപോലെയുള്ളതിനോടൊക്കെ ഇവർക്ക് ഈ കുട്ടികൾക്ക് ഇപ്പം വല്ലാതെ ഒരു ഒരരൊര് ഭ്രമം വന്നത്പോലെയാണ്. അവർക്കൊന്നു ഈ സാദാ ചോറ്, കഞ്ഞിയൊന്നും കുടിക്കാൻ പറഞ്ഞപ്പോ അവർക്കൊക്കെ അതൊക്കെ ഒരൊരൊര് രണ്ടാം നമ്പറായിട്ട് മാറിയതുപോലെ ചമ്മന്തി കഞ്ഞി അ പോലുള്ള അതൊന്നും ഓര് ഇക്ക് ഒരു ഒര് ഇഷ്ടായിട്ട് വരുന്നേ ഇല്ല. പ്രദൊന്ന് വെച്ചാൽ സ്കൂളിൽ വരെ ഇപ്പ നിലവിൽ കഞ്ഞി ഒയിവാക്കിയിട്ടണ്ട് പൂർണ്ണമായിട്ട് ഉം സദ്യ അതുപോലെയുള്ള രീതിയിലേക്ക് മാ- നമുക്കൊക്കെ സ്കൂളിൽ നിന്നെ- ങ്കിലും മിനിമം കഞ്ഞി കി- ക്കുമ്പോ അതിനോടൊരു രസം ഉണ്ടായിരുന്നു എങ്ങനെ ക കുന്നതിലും മറ്റൊക്കെ അപ്പൊ അതിൽ നിന്ന് കിട്ട- കിട്ടേണ്ട ഒരു ഹെൽത്ത്ണ്ട്. അതിപ്പോ നെലവിലെ കുട്ടികൾക്ക് ഭയങ്കര വിഷയമാണ് അവരുടെ ഒരു ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്ക്യേംയും ചെയ്യും ഇപ്പം പിന്നെ മറ്റു
ഇപ്പൊക്കൊന്നാമത് രീതിയില് വ്യത്യാസം വന്നല്ലോ ഒരുപാട് അപ്പൊ അതുകൊണ്ടാണ് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് വരുന്നത് ഇവര് കൂടുതലായിട്ടും ഇങ്ങനെ പുറത്തുന്നുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടും നാടൻ ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല ഇപ്പോഴത്തെ എല്ലാ ഭക്ഷണ രീതികളും അങ്ങനെയാണ് നമ്മളുടെ പിന്നെ നിങ്ങള് പറ- പറഞ്ഞ പോലെ പിന്നെ സ്കൂളുകളിലായാൽ പോയു പോലും കഞ്ഞി നിർത്തി അപ്പോ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതി ഇതതൊന്നും കണ്ടിട്ടും ഉള്ള സാഹചര്യം ഇല്ല അവര് എന്താണ് ഇത് നമ്മളെ വീട്ടില എന്തെങ്കിലും പഴയ കടികളൊക്കെ ഉണ്ടാക്കിയാൽ എന്റെറ മക്കളൊക്കെ പറയും ഈ എന്താ ഉണ്ടാക്കിയന്ന് ചോദിക്കും നമുക്കൊക്കെ അതൊരു നൊസ്റ്റാൾജിയ ബെയ്സിൽ ഉണ്ടാക്കുന്നതാണ് പക്ഷെ അവർക്കതിനോടൊന്നും ഒരു താല്പര്യം ഇല്ല അവർക്കതിന്റെ മണവും അയ്ന്റെ രു രുചിയു ഒന്നും ഇഷ്ടയില്ല. എൻ്റെ മക്കളൊന്നും തീരെ കഴിക്കൂല പണ്ടത്തെ ഒര് ഫുഡൊന്നും
അല്ല അതിലിപ്പോ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയാണ് നിങ്ങള് പറഞ്ഞ മറ്റെ- മറ്റൊരു പയമ്പൊരി അതൊക്കെ അതൊക്കന് പറഞ്ഞാല് കലോറി നന്നായി തുടങ്ങിയ ഒരു വസ്തുവാണ് ഈ നേന്ത്രപ്പയം അതുപോലെയുള്ളത് പക്ഷെ പയംപൊരിന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്കൊരു ഒരു പയംപൊരി വേണ്ട വേറെ എന്തെങ്കിലും അവർക്കൊരു ചിക്കൻ റോള് അങ്ങനെയുള്ള ഒരു ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു താല്പര്യം തോന്നുന്ന പോലെയാണ് അതൊക്കെ വളരെ ഇപ്പ നിലവിൽ ഭയങ്കര വിഷയം തന്നെയാണ് നിലവിൽ
അതെ ഇപ്പൊ എൻറെ മോനയ്ക്ക് ആ ആ എൻ്റെ മോനക്കാണെങ്കിൽ ഇപ്പം ഒരു ക ഭക്ഷണം ഉണ്ടാക്ക ക്കുമ്പോ ഷവർമ്മ എന്ന് പറഞ്ഞ പിന്നെ ഷാന്ന് കേട്ടാ പിന്നെ അന്ന അവന് വേറെൊന്നും വേണ്ട അത്രയും അത്രയും ഇഷ്ടമാണ് ഈ ഷവർമ്മനോട് ബർഗറിനോടൊക്കെ നമ്മൾ തന്നെയാണ് വാങ്ങി കൊടുക്കുന്നത് പക്ഷെ ഷവർമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ അവ രണ്ടും മൂന്നൊക്കെ കഴിക്കും ഒരു ഒറ്റ ഇരിപ്പിനും രണ്ടും മൂന്നൊക്കെ കഴിക്കും വേറെ ഒന്നും അങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ സാധാ ചോറിനോട് തീരെ താല്പര്യമില്ല മന്തിയോ ബിരിയാണിയോ ആണെങ്കിലും നന്നായിട്ട് കഴിക്കും പക്ഷെ അന്ന് സാധാ ചോറാണെങ്കിൽ തീരെ വേണ്ട പ്രത്യേകിച്ച് ചിക്കൻ ഒക്കെ ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ പച്ചക്കറികളൊന്നും തീരെ താല്പര്യം ഇല്ല ഇതാണ് ഇന്നത്തെ കുട്ടികളുടെ ഒരവസ്ഥ
ആ അതുപോലെ തന്നെ നമ്മള് ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് ന് പറഞ്ഞാൽ ഇപ്പ നിലവില് ബിസ്ക്കറ്റ് കമ്പനികളുണ്ട് അവര് വല്ലാതെ ഓഫർ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ ഒന്ന് അല്ലെങ്കിൽ രണ്ടെണ്ണം വാങ്ങുമ്പോ ഒന്ന് ഫ്രീ അങ്ങനെയുള്ള ഇഷ്ടം പോലെ ബിസ്ക്കറ്റ് കമ്പനികൾ ഓഫർ കൊടുക്കുന്നത വല്ലാതെ കാണാം അതായത് എന്താണ് ഇതിന്റെ ബേക്കിൽ ജസ്റ്റ് ഒരു സ്റ്റഡി നടത്തിയ സമയത്ത് കണ്ടത് ബിസ്ക്കറ്റ് കമ്പനികൾക്ക് ഇപ്പം നിലവിലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് നമ്മ ഫാർമസിസ്റ്റ് ടീം ആണെന്നാണ് അഥവാ നമ്മൾ ഈ മരുന്ന് കമ്പനികളാണ് ബിസ്കറ്റ് കമ്പനികൾ ക് ബാക്സപ്പ് പ്പോട്ട് കൊടുക്കുന്നത് അതായത് ഈ കുട്ടി കുട്ടികൾ ഒരു ബിസ്കറ്റ് തിന്നാൽ സ്വാഭാവികമായിട്ടും മറ്റൊരു ബിസ്കറ്റിനെ ചോദിക്കും എങ്ങനെ ആയാലും ഒരു അരപ്പേയേക്ക് ഒരു നേരം ഒറ്റ ഇരിപ്പിന് കുട്ടിയക്ക് അത് ചായ മുക്കിയിട്ട് അവരത് കഴിച്ചു തീർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവര് ഇതിങ്ങനെ കണ്ടി- പിന്യാസ് കഴിച്ചാൽ ഇത് ഗ്ലൂക്കോസ് ആണല്ലോ കാര്യമായിട്ടും ബിസ്കറ്റില ഇള്ളത് ഒരു പരിധി വിട്ട് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് കയറിയാൽ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ ഈ കുട്ടികൾെന്താെന്ന് വെച്ചാൽ ഡയബറ്റിക് നല്ലൊരു കാറ്റഗറി ഇപ്പം പണ്ടൊന്ന് നമ്മള് ഈ ഗൾഫിൽ നിന്ന് വരുന്നവർക്ക് മാത്രം കേട്ട് വന്നിരുന്ന ഒരു പേരായിരുന്നു ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ അതിപ്പ നിലവില് ചെറിയ മക്കളിൽ വരെ നമ്മളത് കേട്ട് തുടങ്ങിയിട്ട ണ്ട് അതിന്റെ പ്രധാന കാരണം അവരുടെ ഈ ഭ ക്ഷണ സമയക്രമീകരണവും ഭക്ഷണ ത്തിലുള്ള മാറ്റ തന്നെയണെന്നാ പറയണത്
അത് കൂടുതലും ബിസ്കറ്റ് ഒക്കെയാണല്ലോ കഴിക്കുന്നത് ഇപ്പത്തെ കുട്ടികള് അപ്പൊ അതുകൊണ്ട് തന്നെ ക ഞാനത് റീൽസിൽ കണ്ടി ട്ടാണ്ടായി ഇങ്ങനെ ഒരു വീഡിയോ ഡയബറ്റിക് സ്പേ മൻസുന്നുണ്ട് പക്ഷെ എന്തോ ഭഗത്തിന് എന്റെ കുട്ടികള അങ്ങനെ ബിസ്ക്കറ്റിനോട് വലിയ താല്പര്യം പ്രകടിപ്പിക്കാത്ത ആൾക്കാരാണ് അവർക്ക് ബിസ്ക്കറ്റും താല്പര്യല്ല അവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പഴം പുഴുങ്ങി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തൽ കുഴപ്പമില്ല പക്ഷെ ഞാനും ബിസ്ക്കറ്റ് അധികം പ്രോത്സാഹിപ്പിക്കാത്ത ഒരാളാണ് അത് ബിസ്ക്കറ്റ് തീരെ കഴി ക്കില്ല അവര് അപ്പൊ എനിക്ക് അത് ആ കാര്യത്തിലൊ എന്താ പറയാ സമാധാനംണ്ട്
ആ എങ്ങനെയ ആലും ഈ ബേക്കറി ആ ഒരു സാധനത്തിനോട് കുട്ടികൾക്ക് അടുപ്പിക്കാതെ അങ്ങനെ കാണിച്ചു കൊടുക്കാത്ത രീതിയിൽ വളർത്തുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നമ്മടെ മക്കൾ വലിയൊരു ഒരു ആരോഗ്യ പ്രശ്നം നിലവിൽ ഈ ബിസ്ക്കറ്റ് കൊണ്ട് പറയുന്നത് ഇപ്പം പറയലണ്ട് പാക്കക്ട് ബിസ്‌ക്കറ്റ് - ബെറ്ററാണ് ബേക്കറിയിൽ പോയിട്ട് അവരുണ്ടാക്കുന്ന ബിസ്ക്കറ്റ് അത് പിന്നെ വെറും മൈതയാണെന്നെങ്കിലും വെക്ക അത് പിന്നെ നല്ലതും നല്ല എന്നിരുന്നാൽ- പോലും പാക്കറ്റ് ബിസ്ക്കറ്റിനേക്കാളും ഒരു- ഒരു നിലക്ക് മെച്ചാണ് സാധാ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് ഫൻലണ്ട
പണ്ട് നമ്മളെ ചെറുപ്പത്തിലൊക്കെ നമ്മള ഉമ്മമാര് നമുക്ക് തന്നിരുന്നുന്നത്ന്ന് വെച്ചാല് എന്തെങ്കിലുമൊക്കെ ചോറ് കറി ഉച്ചയായൽ എന്തെങ്കിലും ഒരു ചോറും കറിയും പിന്നെ ഈ ബിസ്ക്കറ്റൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ലന്ന് ബിസ്ക്കറ്റോ ഒരു ബേക്കറിയോ ഒന്നും നമ്മള് കഴിച്ചിട്ട നമ്മള് വലുത്താന്ന വരെ ഒരു ഒരുപാടൊന്നും നമ്മക്ക് അങ്ങനെ ബേക്കറി ഒന്നും മേടിച്ചച്ച് തരില്ല അത് നമുക്ക് അന്ന് ഭയങ്കര അതിനോട്രു കൊതിയായിരുന്നു കിട്ടാത്തത്കൊണ്ട് പക്ഷെ നമ്മള അതൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല ഇന്നത്തെ കുട്ടികക്ക് അത് എന്ത് പറഞ്ഞാലും കിട്ടുന്ന ഒരു സാഹചര്യമാണല്ലോ അവര് വളരുന്നത്
അതെ കുട്ടികൾക്ക് ചെറിയൊരു കയ്യിൽ പൈസ കിട്ടി ചില ആൾക്കാർ തന്നെ നേരെ ഷോപ്പിലേക്ക് പോയിട്ട് അവർക്ക് എല്ലാം അവൈലബിൾ ആണ് ചെറിയ കുട്ടികൾക്ക് അവര ഒരു കയ്യിൽ എന്തെിലും ഒന്ന് കിട്ടി - കിട്ടിയാൽ നേരെ ഷോപ്പിലേക്ക് പോകുന്നു അവർക്ക് സൗകര്യത്തിനനുസരിച്ച് വാങ്ങുകയും കഴിക്കുകക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നമ്മള് ചുറ്റ്പാ തന്നെ ഉള്ളത് അപ്പൊ എങ്ങനൊയാലും നമ്മളെ മക്കളെ നമ്മൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കില് അത് ഒരു അവരുടെ ഹെൽത്ത്ണന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് തന്നെയാണ് അടുങ്ങാറാവുക പിന്നെ ഈ പുറമേന്നുള്ള ഫുഡ് ഇപ്പം മറ്റൊന്ന് ഇപ്പോള്ള പുതിയ ജനറേഷന ആണേ ഇപ്പൊ ഇങ്ങനെ വളർന്ന് വരുന്ന ഒരു ജനറേഷനിലുള്ള പെണ്ണുങ്ങൾക്ക് ഉള്ള നിലവിലരു പ്രശ്നമാണ് എന്തിനിപ്പോ ഇങ്ങനെ മെനക്കെടണം നമുക്ക് ഒരു നൂറ് രൂപ കൊടുത്താൽ ഉച്ച ഫുഡ് കയ്യിൽ കി ല്ലേ നമുക്ക് ഈ ഒരു പണി ഒഴിവാക്കി കൂടെ ആ അങ്ങനെ ഒരു ഒരു സമയ ലാഭം ജോലിയിൽ നിന്നുള്ള ഒഴിവാക എന്നുള്ള രീതിയിലേക്കും നിലവിൽ ആലോചിച്ചുക കൊണ്ട് ഇപ്പം വീട്ടിൽ തന്നെ നിന്ന് ഓർഡർ ചെയ്താല് ചുറ്റു ഭാഗത്തുള്ള ഹോട്ടലുകളൊക്കെ ഫ്രീ ആയിട്ട് അതിന്റെ പൈസയൊന്നും വാങ്ങാതെ നേരെ എത്തിച്ചു കൊടുക്കുന്ന സാഹചര്യങ്ങളൾ ഉള്ള ഇന്ന ഉച്ചക്ക് നമുക്ക് ഫുഡാ കണ്ടപ്പുറത്തുന്നാക്കി കൂടെ എന്ന് ചെറിയ ഇപ്പൊ വളർന്ന വരുന്ന ഒരു തലമുറ ആ രീതിയിലേക്ക് ചോദിച്ചു വളരുന്ന ഒരു ഇതും ഉണ്ട് സാഹചര്യവും നിലവില്ണ്ട്
അങ്ങത്തെ സ്ത്രീകൾ ഏകദേശം ചിന്തിക്കുന്നത് ഇങ്ങനെ തന്നെയാണല്ലോ അപ്പൊ ഞാനിപ്പോ ഇൻസ്റ്റഗ്രാമിലൊക്കെ കൂടുതലും കാണുന്നുണ്ട് ഈ സ്ത്രീകൾ എന്തിനന് ജോലി ചെയ്യണം എനിക്കൊന്നും ജോലി സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതല്ല ശരി തന്നെ പക്ഷെ ഇന്നത്തെ സ്ത്രീകൾ കൂടുതലായിട്ടും ആ ജോലികൾ എന്ന് സ്ത്രീ ചെയ്യണം എന്തിന ഇത്ര മെനക്കെട്ടണം എന്നുള്ള ഒരു ചിന്തയാണ് നമ്മളൊന്നും അങ്ങനെ ഇത്ര ചിന്തിച്ചിട്ടില്ല പക്ഷെ ഇന്നത്തെ കുട്ടികൾ ത മുഴുവൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് നമ്മൾെന്തിന ഉണ്ടാക്കണം നമ്മൾ എന്തിനന് ഫുഡ് ഉണ്ടാക്കണം എന്ന് ഇത്ര കഷ്ടപ്പെടണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമ്മളുടെ ഒരു വളർന്നു വരുന്ന ഒരു സമൂഹ-
അതെ അതെ അതെ അതുകൊട്ടുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പ ചില സമയത്തൊന്നും ഭക്ഷണം ഉണ്ടാക്കുന്നില്ല അവര് പറയുന്നു വൈകുന്നേരംന്നും ചായക്കടൊന്നും ഇപ്പൊ പുതുതായിട്ടൊന്നുല്ല അത് അപ്പറം ആറ് രൂപയ്ക്ക് എട്ട് രൂപയ്ക്ക് തന്നെ കിട്ടുന്നുണ്ടല്ലോ നമുക്കൊരു മൂന്നെണ്ണം പോരെ ഞാൻ ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് സമയം ചിലലവുണ്ട് എനിക്കാണെങ്കിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയൂല്ലല്ലോ മറ്റൊന്നും കാര്യമായിട്ട ഇില്ലെങ്കിൽ പോലും അങ്ങനെയുള്ളവര് ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നൂടെ എന്നുള്ള അതിനാണ് കൂടുതൽ അഥവാ മെനക്കെിടുക എന്നുള്ളതിൽ നിന്ന് ആണ് ആങ്ങണങ്ങള ആയലും പെണ്ണുങ്ങൾ എല്ലാരും മൊത്തത്തിൽ ഇപ്പൊ ഒരു ഒര് ഒര് മടി പിടിച്ച ഒരു ലോകം പോലെയാണ് ഇപ്പ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടന്നൊന്നും ഉണ്ടാക്കേണ്ട ഭക്ഷണത്തിന്നും ശ്രദ്ധിക്കേണ്ട അതെ അതെ അ
അതെന്റെ ഉമ്മയൊക്കെ ആണെങ്കിൽ അതെ അതെ അവരൊക്കെ നന്നായിട്ട് പണി ചെയ്ത ആൾക്കാരാ ബ ഉമ്മയക്കാണെങ്കില് പക്ഷെ അവരിങ്ങനെ പറയും ഇപ്പത്തെ നമ്മളെ നമ്മളെ കുറിച്ചിട്ട് പറയും ഇതെന്തൊരു മര പണിയെടുക്ക പണിയെടുത്തിട്ടാണ് ഇവിടേക്ക എത്തിയതന്ന് പറയുന്ന കേക്കാം
അതെയല്ല നിലവിലുള്ള നമ്മളെ മെഷീനുകളും എല്ലാം ആ രീതിയിലേക്ക് മാറിയുണ്ടല്ലോ പണികൾ കുറക്കാൻ വേണ്ടിട്ട് മുമ്പത്തെ കാലത്ത്ണ്ടായിരുന്നത് അതൊന്നും നിലവിലില്ല മായയും മാറി പൂർണമായും ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുന്ന രീതിയിലൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അടുപ്പ് വരെ കത്തി കെട്ടുക എന്നുള്ളതൊക്കെ വലിയ വിഷയമാണ് സമയായിട്ട്
അതെ ആഹ് ഓക്കെ ഓക്കെ
ശരി